കേക്കാവോ?
കേൾക്കണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം.
വിശേഷം ഒന്നുല്ല കഴിച്ചോ.
ആ കഴിച്ചു.
മഴയുണ്ടോ അവിടെ?
ഇന്ന് ഇന്ന് മഴ പെയ്തിട്ട് ഇല്ലല്ലോ അടുത്തിട്ടില്ല.
ആഹ ആ നമ്മക്കിവിടെ ഉണ്ടായിരുന്നു. നേര കൊറച്ച് മുമ്പ് ഉണ്ടായിരുന്നു. മഴ ഇപ്പ തോർന്നിയിരിക്കുവാ. ഇടയ്ക്ക് മഴ പെയ്യും. ഇടക്ക് വെയിലും വരും അങ്ങനെ അങ്ങനെയുള്ള രീതിയാ.
ആഹ അതെല്ലെ. മഴ ഇവിടെ മഴയായിട്ട് പെയ്തിട്ടില്ല. പക്ഷെ അലക്കിയതൊന്നും പുറത്ത് ഉണക്കൻ ഇട്ടിട്ടില്ല. മായ പൈയും എന്ന് വിചാരിച്ചിട്ടേ.
ആ ആ ടെറസിന്റെ മേലെ ഇടോ?
എങ്ങനെ?
ടെറസിന്റെ മേളിലാണോ ഇടാറ്.
അല്ലല്ല. ഞാനിവിടെ എന്താ പറയാ ആ ടാ എന്ന ഞാൻ കേട്ടോടുത്ത് പെയച്ചു പോയി.
ഉ ഉ
ആ മോളിലിടും. എന്താ പറയാ? കാരണം. ആ അത് ഉണക്കി നികതല്ലേ പിന്നെയു അത് മഴ കൊണ്ടാല് പിന്ന അത് എടു അതിലിട്ട് ഉണക്കേണ്ടി വരും.
അതെ ഉം.
അപ്പൊ അല്ലെങ്കി പിന്നെ ഒരു കാറ്റ് കൊണ്ടാൽ അത് ഉണങ്ങും.
ഉം ഉം വെയില് ഉണ്ടെങ്കിലും നല്ല പോലെ ഓർ ഉണങ്ങത്തോള്ളൂ.
ആഹ വെയില് ഉണ്ടെങ്കിലും നല്ല പോലെ ഉണങ്ങത്തുള്ളൂ. വെയില് വരും പോവും അതൊരു ഒറപ്പില്ല അയിന്റെടേല് വെയിലോട്ക്ക് ആ വെയില് മറ്റേ കുർക്കന്റെ കല്ല്യാണം പോലെ വെയിലുന്റെ കൂടെ മയയും പെയ്യും ന്ന്ണ്ട്
ആണോ കുറുക്കന്റെ കല്യണാണോ
ആ ങ്ങളെ അവിടേക്കെ പറയോ
ആ പറയും പറയും
ആയിശ്
അവോണ്ട് നമുക്ക് വിശ്വസിച്ച് വെളിയിൽ ടാനും പറ്റത്തില്ല ഏത് നിമിഷവും മഴ വരും
ആ അതെ ആ എനിക്കിപ്പം ഓടാൻ പറ്റിയൊരു സാഹ തരു അല്ല അപ്പം ഞാന് ആളോട് ഹസ്ബന്റിനോട് ആ ആളോട് പറഞ്ഞു അതിപ്പോ തന്നെ പോയി അവിടെ ഉണക്കാന് ഇ ഇട്ടേക്ക് ന്ന് പറഞ്ഞു
മം മം മം
അപ്പം ആളത് അവിടെ ഇട്ടിട്ടുണ്ട് ങ്ങള് എങ്ങനെയാ പിന്നെ അടുത്ത് പൊയെക്കെണ്ടോ വീടിന്റെ അടു
ഇല്ലല്ലോ പുഴയൊന്നുല്ല നമ്മള് മഴയായണ്ട് കഴുകിയിട്ട് മേളി ടർസി മേലെ അ ക്ഷ അക്ഷയ്ണ്ട് അവിടെ കൊണ്ടടുക്കും അപ്പം മഴയാലും അടക്കുന്നത് രണ്ട ദിവസായാലും കിടന്നോണ്ട് ഓണങ്ങിക്കോളും
ആ ആ അതെല്ലേ
മഴയില്ലാത്ത ടൈമില് വെളയിൽ ഇടാറ്
ആ അത് ശരി പിന്നെ അപ്പൊ അങ്ങനെയല്ല അടുത്ത് കൊളം പൊയാ അങ്ങനെയൊന്നുല്ല
ഇല്ല ഇല്ല ല്ലാ
ഓ അയി ശെരി വീട്ടിലെന്താ കെണറുണ്ടോ വെള്ളത്തിനൊക്കെ
ആ വെള്ളം ഇവിടെ ആണോ അപ്പൊ വെള്ളത്തിന് ങ്ങനെ
ആ മെ പഞ്ചായത്തിന്റെ ഹൗസ് കണക്ഷൻ പദ്ധതിയില്ലേ അതു മാത്രമേ ഉള്ളൂ
ആണോ ആ
ഉം കൊറെ ആളുകളൊന്നും ഇല്ല ആ ചെറിയ ഫാമിലി ആയൊണ്ട് മാനേജ്‍ ജിബിളാണ് അല്ലെങ്കി പിന്നെ വെള്ളം വരാണ്ടായാലും ഒക്കെ ഭയങ്കര പ്രശ്നാവോലൊ അതെ അവിടെ എന്നും ആ ഇപ്പാ രണ്ടു ദിവസായി വന്നിട്ട് എനിക്ക് തോന്നുണു മഴയൊക്കെ ആവുമ്പോ മം പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് പൈപ്പ് പൊ ട്ടി അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ വെള്ളം കൂട്തലായി കഴിഞ്ഞാലും അവർ ഇതാക്കണ സംഭരിച്ച് വെക്കണാ അതില് കൂടുതലായി കയിഞ്ഞാലും മോട്ടറിന് ഒക്കെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്
ഉം ഉം അങ്ങനെ വന്നില്ലെങ്കിൽ പിന്നെ എന്തോ യ്യും
വന്നില്ലെങ്കി നമ്മള് പൈസ കൊടുത്ത് വണ്ടിയില് വെള്ളം കൊണ്ട് ണ്ടുവരില്ലേ അടിക്കും
മം
അടുപ്പിക്കും ഉം പക്ഷെ ഞാനങ്ങനെ ഇപ്പൊ ബുദ്ധിമു മുട്ടാറില്ല കാരണം ഇപ്പൊ ആയിരത്തിന്റെ രണ്ട് ടാങ്ണ്ട് രണ്ടായിര അപ്പൊ രണ്ടായിരം രണ്ട് ടാങ്ക് ണ്ടല്ലോ പിന്നെ ഞാനും ഹസ്ബൻഡും രണ്ടും മക്കൾ ചെറിയ മക്കളാണ്. ഒ
ആഹ ഉ
അപ്പോ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല.
അതെ ഉച്ചക്കെക് എന്താ ഉണ്ടാക്കി
ഓ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച്.
ഓ
ആഹ ഇനിയിപ്പോ വൈകുന്നേരത്തെ ചായക്കയില്ലേ?
ആഹ ഉ ഉ
നിങ്ങൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുവോ വൈകുന്നേരം
വൈകുന്നേരം ചിലപ്പം ഇതൊക്കെ മിച്ചറ് അങ്ങനൊക്കെ വാങ്ങാറുണ്ട്. സ്നാക്സ് അങ്ങനെ ഉണ്ടാക്കാറില്ല.
ഉം അതെനിക്കും ഭയങ്കര മടിയാ
അതെ അതെ അത് മടി ആയണ്ട് വാങ്ങിക്കും.
അതെ ഞാനും സ്നാക്സ് എന്തേലും കൊണ്ടുവരും.
ആഹ പിന്നെ തോന്നണം തോന്നുവാണ് നമ്മള് യൂടൂബ് കയറി. ഉള്ളി വടയോ അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് കണ്ടിട്ട്. അങ്ങനെ ഉണ്ടാക്കി കഴിക്കാറ് നമുക്ക് താല്പര്യം തോന്നത്തില്ലേ ഇ ഉണ്ടാക്കി നോക്കാറ് എന്നുള്ളത് അങ്ങനെണ്ടാക്കി കഴിക്കാറുണ്ട്.
ഈ പാചകത്തിന് ഒരു മൂഡ് തന്നെ വരണം അല്ലെങ്കി ഭയങ്കര ബുദ്ധിമുട്ടാ എനിക്ക് സത്യം പറഞ്ഞാല് രാവിലെയൊക്കെ നമ്മള് എന്താണോ നമ്മളെ വീട്ടിലുള്ളത്. അത് അതിനനുസരിച്ച് നമ്മൾ ല ലോ ലഞ്ച് ഒക്കെ റിപ്പയർ ചെയ്യാം. അപം അല്ലാത്ത ദിവസം ചില ദിവസം നമ്മള് ഞായറാഴ്ചൊക്കെ ആവുമ്പോ ഇപ്പ രാവിലെ സ്കൂളില്ലാത്തൊണ്ട് പെട്ടെന്ന് ലഞ്ച്ഒന്നും നമ്മള് ആാക്കൂല അപ്പോ നമ്മൾ വിചാരിക്കും ചിക്കൻ വാങ്ങിയിട്ട് ആ വേറെന്തെങ്കിലും സ്പെഷ്യൽയിട്ട് മ എന്തങ്കിലും വെക്കാന്ന് വിചാച്ചു പക്ഷെ ആ ദിവസം ഭയങ്കര ഫുള്ളൾായിട്ട് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും
സ്കൂളിൽ പിള്ളേര് പോകുന്ന ടൈമില ആയത കൊണ്ട് നമ്മള് പെട്ടെന്ന് ജോലി ാൻ നോ അതൊണ്ട് രാവിലെ എല്ലാ ജോലി മതിയ രാവിലെ എല്ലാ ജോലിയ ഒതുങ്ങും പക്ഷെ ഞായറാഴ്ച ശനിയാഴ്ച ചൊക്കെ വരണം മടിച്ച്ു മടിച്ച് മടച്ച് ഒന്നും പറ്റത്തില തീരത്തൂല്ല
ആ ഞാനും അത് വിചാരിക്കലുണ്ട് അല്ലാത്ത ദിവസൊക്കെ ഭയങ്കര ഞാനും അതെ പെട്ടെന്ന് പണി അയക്കും എന്നാ പിന്നെ കുറേ നേരം ഫ്രീ ടൈം ഉണ്ടാവും
അതെ അതെ പ്രീതയമ് കിട്ട ഇത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മള് അങ്ങനെ ആണ്ട് നിൽക്കുന്നു
ആ നിക്കും രാവിലെ എണീക്കാൻ തന്നെ നേരം വൊകും
അതെ അലാ വെച്ചാണോ എണീക്കാറ്?
ആഹ അല്ല ഞാനിപ്പ അങ്ങനെ എനിക്ക് ഉറക്ക ഇപ്പൊ വളരെ കുറവാ അപ്പൊ ഇപ്പൊ ഞാൻ എണീക്കും അല്ലെങ്കിൽ ഈ ഹസ്ബൻഡ് രാവിലെ മെന്താ പോണ സമയത്ത് എന്നെ വിളിക്കും ഞാനായിട്ട് എണിക്കാറില്ല എറെ ആലാരും അങ്ങനെ അടിക്കലില്ല എണീറ്റിട്ട് പിന്നെ ഓഫ്ാക്കി വയ്ക്കല പക്ഷെ ഞാൻ നേരത്തെ എണീക്കും അഞ്ചര ആ സമയത്തൊക്കെ എണീക്കും പിന്നെങ്ങ ് പെട്ടെന്ന് പണി ഒതുക്കിയാൽ ഒരു സമാധാന സത്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അജന്്റൊക്കെ വന്ന് എവിടക്കെങ്കിലും പോണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കഴിച്ചാല് നമുക്ക് ഭയങ്കര സിമ്പിൾ ആണ് അല്ലെങ്കിൽ ഇപ്പ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരെങ്കിലും. വിളിച്ചാലൊക്കെ
ഒന്നും നടക്കൂല്ലേ എല്ലാം കൂടെ കിടന്ന ഭ്രാ ന്തവും
ആഹ്ഭ്രാന്താവും. എനിക്ക് പണി പിന്നെ ഒറ്റക്ക ആകുമ്പോ എന്താ പറയാ പെട്ടെന്ന് പണി ഒതുക്കാം അപ്പൊ വീട്ടില് വേറെ ആരുും ഇല്ലാത്ത കൊണ്ടേ നമ്മളോട് ചോദിക്കാനും പറയാനോ ആരും ഇല്ലാത്തൊണ്ട് നമുക്ക് നമ്മള്ആ സ്മൂത്ത് ആയിട്ട് നമ്മളെ പണി പോവും മറ്റേ എനിക്ക് നമ്മക്കിപ്പം കെട്ടിച്ച വീട്ടില ആവുമ്പോ നമുക്ക് അവിടെഉമ്മണ്ട് അവരൊന്നും പറഞ്ഞിട്ടായാലും ഇനി പറഞ്ഞില്ലേലും കൂടി ച നമുക്കിങ്ങനൊ ഒരു ടെൻഷൻ അല്ലേ.
അതെ അതെ.
അപ്പൊ ഇത അതൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പൊ നംക്ക് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് നമ്മള പണി ഇങ്ങനെ എടുക്കാം.
അതെ ഇന്നിനീയിപ്പ എല്ലാം മടിയായിരുന്നു ചെയ്യാൻ.
അതെ അതെന്തേ?
നാളെ നീ സ്കൂളി പോണോ?
ആഹ അത് ശരിയാ എന്താ അപ്പൊ പിന്നെയും ഉഷാറാവും
അതെ അതെ ഉഷാറാവും സ്കൂളിൽ പോകണ ടൈമിൽ ഉഷാറാവും. നന്തേ
ആ നമുക്ക് സ്കൂള് ഇതുവരേ വെക്കേഷൻ ആയിരുന്നല്ലോ ഇതുവരെ വെക്കേഷൻ ആയത കൊണ്ടേ എന്താ പറയാ മ്ക്ക് ഒരു ഇത് കിട്ട ഒരുത് ഒരു മൂത്തായിട്ട് നമ്മള ജോലിയൊന്നും ഇങ്ങട്ട് ശരിയായിരുന്നില്ലല്ലോ. ഇനിയിപ്പം തിങ്കൾ തൊട്ട് ശേവ ആ തിങ്കൾ തൊട്ട് വെള്ളി വരെ സെയിം റ ഇതായിരിക്കും ദിവസം മുയ്വൻ ഒരേ പോലെ ആായിരിക്കും.
അതെ അതെ ഒരു മാറ്റൊ ഇല്ല ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ണ്ടും റിപ്പീറ്റ് അടച്ച് ചെയ്യുന്നത് അത് തന്നെ നടക്ക.
ആഹ അതെ അ് മാറ്റൂല്ല ഞാനിപ്പ ഇന്ന് സൺഡേ ആണ്ട് ഞാൻ വൈകുന്നേരം ചായ കുടിക്കാൻ എവിടെകേക്കും എനിക്ക എങ്ങനട്ടെങ്കിലും ഇങ്ങനെ പോണം അല്ലെങ്കി എനിക്കൊരു ഒരു മെൻറല് ഒരു സമാ ഒരു ഭ്രാന്ത് പിടിക്കും അപ്പോ ഞാാനിന്ന് പോവാന്ന് വിചാരിച്ച
എ വീട്ടിൽ തന്നെ ഇരുന്നാലും ഉം ആ ആ പൊറത്ത് പോയി ചായയൊക്കെ കുടിക്കണം എപ്പോഴും വീട്ടിൽന്ന് തന്നെ ഇരുന്നാലും നമ്മക്ക് മടുക്കും
ആ അതെ അപ്പോ ഞാന് പോവാനി ഇരിക്കായിരുന്നു അപ്പോ ആളെ വണ്ടി വേറൊരു ഫ്രണ്ട്വന്ന് കൊണ്ടോയി പിന്റെ മൂട് പോയിപ്പോ അപ്പൊ ഞാന്, ആ ആള് വണ്ടി കൊണ്ടുവന്നാ പോണം. ഇനി അവരെപ്പഴാ വരുവാന്ന്റിയില്ല
ആ ചായ കുടിക്കുന്ന ടൈം എപ്പഴാ?
ചായ കുടിക്കാന് ഞാൻ ആറ് മണിവ വര ചായ കുടിക്കും അതിന്റെ ശേഷം ചായ കുടിക്കും പക്ഷെ, സക്കാരും കാര്യങ്ങളുംക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു നമുക്കൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ഇങ്ങനെ നടക്കുന്നത്. വണ്ടില്ങ്ങനെ ഡ്രൈവ് ചെയ്യണ ബുദ്ധിമുട്ടാണ്ഞ
ആണോ ആഹ,
അ ഒരു നാല് അഞ്ച് മണിട്ട് മോന്റെ യൂണിഫോമ ഒക്കെ അടിക്കാൻ കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് പോവാന്ന് വിചാരിച്ചിട്ട്
അങ്ങനെ ആ. അപ്പൊ ഓക്കെ ശരി ശരി